ഹലോ
ആഹ്
ഹലോ കേക്കുന്നുണ്ടോ
ഉണ്ട്േ ഉണ്ട്
ഉം എന്താ എന്താ വിശേഷം
ഓ എന്താവിശേഷംന്ന് ചോദിച്ചാൽ ഇവിടെ മഴയാണ് മഴയാ ഉം ഓ ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ പെരുമഴ ഇന്നലെ രാത്രിയും ഭയങ്കര മഴയാരുന്നു ചില പകലും ചെറുതായിട്ടൊക്കെ മഴയല്ല
ഉം
മഴ പെയ്യട്ടെ ചൂട് കൊണ്ട് നിക്കാൻ പറ്റുന്നില്ലേന്ന് മഴ വന്നപ്പോ ഒരു ആശ്വാസ ആയെന്ന് േണന്ന് വരണ
ഉം
മഴ വന്നപ്പൊരാശ്വാസായി ഉം
നമക്കിന്ന് ഇങ്ങോട്ട് ചെറിയ രീതിക്ക് മഴ പെയ്തു മഴ പെയ്തൂന്ന് പറയാൻ പറ്റില്ല ആ ചെറുതായിട്ടൊന്ന് ചാറി പോയി
ആഹ
ഉം വലിയ മഴ പെയ്തിട്ടില്ല ഇങ്ങോട്ട്
ഉം ഇവിടെ രാവിലെ നല്ല മഴയാണ് ഇടി ഇടിവെട്ടും മഴയും ഭയങ്കര ഒരു ഓ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അങ്ങന മഴയൊന്നുമില്ലാരുന്നു ചെറിയ രീതിയില് ഉള്ള വെയിലുണ്ടായിരുന്നു
ആം ഹ
ഇനി ഇപ്പ രാത്രി മഴ പെയ്യുവായിരിക്കൂന്ന് വിശ്വസിക്കുന്നു
കഴിഞ്ഞാഴ്ച്ച ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ലൊരു മഴ കിട്ടി പക്ഷെ ഈ ആഴ്ച ഒന്നും മഴയില്ല പിന്നെ ഇനിയിപ്പം സ്ക്കൂള് തുറക്കൂവലേ ജൂൺ ജൂലൈ ആകുംല്ലേ അപ്പൊ പെരുംമഴ പെയ്താലുള്ള ഒന്ന് ആലോചിച്ച് നോക്ക് അംബോ പ്രളയമായി രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മനുഷ്യന് പേടിയാ പ്രളയവും കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലും
ഉരുള പൊട്ടല്ലേ അതെ
വയനാട് ജില്ലയില്ല് എന്ത് വലിയ ദുരന്ത കഴിഞ്ഞ വർഷം നടന്നത് ഓഹ
അത്യ എന്തൊരു ആൾക്കാരാണ് ഉരുൾപൊട്ടലൊക്കെ മരിച്ചതൊക്കെ
ഉം
ഉ അ രീതിൽന്ന പ്രശ്നമാണ് ഇത് കഴിഞ്ഞാൽ ശക്തമായിട്ട് പെയ്ത് കഴിഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്
പ്രശ്നങ്ങളുണ്ടാവും ഇന്നിപ്പ ഇന്ന് എന്തോ ന്യൂസ് വെച്ചപ്പാ കണ്ടത ഏതോ സ്ഥലത്തും നല്ല മഴയായിട്ട് അവിടെ ഏതാ സ്ഥലം ഇന്ന് ഞാൻ ഓർക്കുന്നില്ല ആ കിണറൊക്കെ ഇടിഞ്ഞ് താണുപോയി ഒരു വീട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കാണിക്കുന്നുണ്ടാരുന്നു അപ്പൊ നല്ല ന്നെ ചെല സ്ഥലങ്ങളില് നല്ല രീതിക്കു പെയ്യുന്നുണ്ട്. ഉം. പക്ഷെ, ഇതാ ഇനിയിപ്പം സ്ക്കൂള് തുറന്ന് കഴിയുമ്പോഴത്തേക്കും, കുട്ടികളൊക്കെ പോകാൻ തുടങ്ങുമ്പോഴേ വലിയ മഴയൊക്കെ വരുമ്പോ, ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം ച്ചാൽ, ഒന്നാമത്തെ കാര്യം താഴ് താഴെ നാട്ടിലേക്കൊക്കെ ആലപ്പുഴ പോലുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷൊക്കെ ഓർക്കുന്നുണ്ടോ? പ്രളയം
ഉം. അവിടെ എല്ലാ മഴ വരുമ്പോഴത്തേക്ക് കയലോര പ്രദേശങ്ങളിലൊക്കെ വേണം അപ്പൊ അവിടെള്ള വീടുകളിലൊക്കെ വെള്ളം താന്ന പ്രദേശല്ലേ!
ഉം ഹം ഉം.
അവിടെ ഉള്ളവരൊക്കെ പുതിയ വീട് വയ്ക്കുന്നതെങ്ങനെന്ന് വെച്ചാൽ കൊറച്ങ്ങനെ പൊക്കീട്ട് സ്ലാബ് വർത്തിട്ട് ന്റെ മണ്ടത്തിൽ പോയത്?
ഉം ഹും.
ആ. വെള്ളത്തിൽന്ന് രക്ഷപ്പെടാൻ.
ഉം. കഴിഞ്ഞ നമ്മുടെ ഇവിടെ ഏരിയയിലൊക്കെ- അങ്ങനെ വരും. മഴക്കാലം ആവുമ്പോ ദുരിതാശ്വാസ ക്യാമ്പുകളും, ഇപ്പൊ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ- ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഇത് വന്നു പിന്നെ, എന്താ പറയാ ഓക്കെ. ഹെൽപ്പ്. ലൈൻ നമ്പർ അതൊക്കെ വന്നിട്ടുണ്ട്. ഹെൽപ് ആ ഇപ്പോഴും മഴക്കാല ത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും. ഉം. എല്ലാ കാര്യങ്ങളും അവരിപ്പോയെ തന്നെ ആക്കിയിട്ടുണ്ട് നമുക്ക്. എന്തങ്കിലും വെള്ളപ്പൊക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ കോണ്ടടാക്ട്- ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടായിരത്തി പയ്നെട്ടിലെ പ്രളയംന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു!. പിന്നെ, അടുത്ത മഴ വരുമ്പോ ഉള്ളെ അടുത്ത പേടി
കഴിഞ്ഞ, കഴിഞ്ഞ, കഴിഞ്ഞ വർഷം മഴക്കല്ലായിരുന്നോ അവിടെ? ചുരത്തി മണ്ണിടിഞ് പാറ
ആ ചേർത്ത്.
ചുരത്തില്, വയനാട് ചുരത്തില് മണ്ണിടിഞ് ഗതാഗതം തടസ്സൊക്കെപ്പെട്ടത്.
അത് ചൂരൽമല, ചൂരൽമ അത്- ചൂരൽമല, മുണ്ടക്കൈ ഇന്റെ ആ രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴല്ലേ? ഒരാഴ്ച കഴിഞ്ഞില്ല, രണ്ടാം ദിവസം, മൂന്നാം ദിവസം അങ്ങനെ എങ്ങാണ്ടായിരുന്നു.
ഏയ്, കഴിഞ്ഞിട്ടൊക്കെയാണ്.
ഏ ഒരു ഒരു വർഷ ആയിട്ടാണോ ഒന്ന്? ഒരു വർഷം ഒന്നും ആയിട്ട ഇല്ല.
പിന്നെ നമുക്ക് ഈ മഴ മഴക്കാലം വരുമ്പോ, പിന്നെ നമുക്ക് ഉള്ളിൽ ഒരു പേടി നൽക്കുന്നതാണ് മറ്റെ നമ്മുടെ ർ ന നാട്ടിലെ, നാട്ടിലുള്ള ഡാമ്. മുല്ലപ്പെരിയാറ്, അതെന്താ അവസ്ഥ? ആർക്കറിയാം!. ഓ, അയിന്റെ അവിടെയൊക്കെ താമസിക്കുന്ന ജനങ്ങളെ സമ്മതിക്കണം അല്ലേ? അവര്. മഴ വരുമ്പോ അവരെങ്ങനെ എത്ര ജില്ലകള് പോകും? എത്ര മനുഷ്യര് പോകും?
മഴക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേടി.
പിന്നെ അതന്നെയാണ്. മഴക്കാലത്ത് അത് തന്നെയാണ്. പിന്നെ മഴക്കാലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോട്ടിലൊക്കെ ഭയങ്കര വെള്ളംമായിരിക്കും. ആ പറമ്പിൽ ക്കെ വെള്ളൊക്കെ ആയിഴിഞ്ഞാലും മനുഷ്യന് പിന്ന പിന്നെ വെള്ള നടക്കുമ്പോൾ അലലർജി ഉള്ള രോഗം ഉണ്ടല്ലോ അങ്ങനെ കാടൊക്കെ കൂട്ടുന്നവര ഉണ്ടല്ലോ പിന്നെ അതെന്നെ . ആ കൂടുതൽ അബകടം റോട്ട റോട്ട പകടാ
ആ.
പകടങ്ങളൊക്കേണ് മഴക്കാലത്ത് കൂടുതൽ
ആ ആന്നേരം പിന്നെ മഴക്കാല രോഗങ്ങള് വരും. ഓരോ കെട്ടി വേള. ആ വെള്ളി വെള്ളം കെട്ടിക്കെടന്നത് ഇതാക്കിയിട്ട് അങ്ങനെ വരും. മഴക്കാല ആകുമ്പോഴത്തേക്കും കിട്ടുന്നവെള്ള പിള്ളേർ നമ്മള എന്താ പറയാ ഓരോ എന്താ എലിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ കൂടുതൽ വരുന്നത് മഴക്കാലത്തല്ലേ ഉം. ഉം ടൈഫോയിഡ് കോളറ. അതെ അതെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് മഴക്കാലത്താണ്. അപ്പോഴാണ് കൂടുതലും തിളപ്പിച്ചറിയ വെള്ളം കുടിക്കാനൊക്കെ
അസുഖങ്ങളൊക്കെ.
ഉം അതെ.
അപ്പഴാണ് കൂടുതലും തിളപ്പിച്ചാറിയ വെള്ളം അതം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് പയോഗിക്കാനും കുടിക്കാനും പറയയുന്നത്.
പേടി ഓർക്കുന്നത് വല്ല്യ കാറ്റും മഴയും വരുമ്പോ.
അ കാറ്റാണ് സൂക്ഷിക്കേണ്ടത്. കാറ്റും മഴ പിന്നെ ഈ. ഇതാണ് പ്രശ്നം.
കഴിഞ്ഞ കഴിഞ്ഞ രണ്ടുദിവസം മുന്നേള്ള ഏത് ഒരു മഴയ്ക്ക് എവിടെയോ ഇടിമിന്ന ലേറ്റ ആരൊ മരിച്ച്. അത് ന്യൂസില് കാണിക്കുന്നുണ്ടായിര്ന്നല്ലോ.
ഞങ്ങളുടേയ് ഞങ്ങള് . ഇടെ കൊറച്ചങ്ങോട്ട് മാറിട്ട് അവിടേ മൂന്ന് പിള്ളേര് പാടത്ത് കളിച്ച് മരിച്ചോ ഇനി ഹോസ്പിറ്റലിആണോ ങ്ങനെന്യൂസ് എട്ടായി കണ്ടായിരുന്നു.
ഉം.
ഉം.
അ ശരി. പക്ഷെ സാധാരണ രീതിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യാണെങ്കിൽ ഒന്നു ഒരു കൊഴ ന്നല്ലേ ഇത് വല്ല്യയ ഇങ്ങനെ
ഇല്ല ശക്തമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കാണ് കുഴപ്പം.
ഉം.
പ്പഴാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ട പിന്നെ ഇപ്പ വെള്ളം അങ്ങനെ ഒഴുകി പോകാനായിട്ട സ്ഥലങ്ങളും ഇല്ലല്ലോ. തോടുകളെല്ലാം ഇപ്പ നിർത്തി. പറമ്പോളൊക്കെ ആണെങ്കിലും. അതെ എല്ലാ എല്ലാ വീടുകളിലും മണ്ണ് മണ്ണെന്ന് പറയുന്ന സാധനം യില്ലല്ലോ. എല്ലരും മറ്റ തറയോടൊക്കെ പറന്ന് വെള്ളം ഇതായിട്ട് പോവാൻ ഒരു ഇല്ലല്ല.
ശരി അത് ശരിയാ എല്ലാ വീടുകളിലും ഇപ്പൊ ഇന്റർലോക്കാ മനസ്സിലായോ ഒന്നെങ്കി ഇന്റർലോക്ക് അല്ലെങ്കിലിൽ മറ്റേ സാധനം എന്താ നമ്മുടെ കോൺക്രേറ്റ് അതാണ് ഇപ്പോ എല്ലാ വീടുകളിലും ഉള്ളത്. ഏ അല്ല ഇപ്പൊ വെള്ള പോകൻ ഒരു പണ്ടൊക്കെ നമുക്കൊക്കെ ഒരു ഒരു പത്ത് സെന്റ് സ്ഥലത്തില് ഒരു കുളം വെച്ചുണ്ടായിരുന്നു ഒരു വീട്ടില് ഒരു കുളവും ഉണ്ടായിരുന്നു ഏ ചുറ്റുപാടും അപ്പൊ മഴ വെള്ളങ്ങളൊക്കെ അങ്ങനെ പോവും പിന്നെ ചാലുകൾ ഇ ണ്ടായിരുന്നു സൈഡിൽ കൂടി ഒരു പറമ്പിന്ന് ചാല് ആ ചാലല്ല ശരിക്കും പറഞ്ഞാ തോടുകൾ അങ്ങനെ ഇണ്ടായിരുന്നു ഉം പണ്ടൊക്കെ നമ്മള് വേനൽക്കാലത്ത് നവ എന്താ പറയാ ജൂലൈ മാസം സ്റ്റാർട്ട് കട്ടിയുന്നതിന് മുന്നേ തന്നെ കുളങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി ആഴം കൂട്ടി ചെളി കോരിക്കളഞ്ഞ് അതില് വെള്ളം തങ്ങി നിക്കാൻ പാകത്തിന് പിന്നെ തോടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പം വരുന്ന മുറ്റത്തുള്ള വെള്ളം മുഴുവനും വെള്ളം വരുന്നത് എല്ലാം ഒഴുകി ഇതിലേ കൂടെ അതിന് സുഗമമായിട്ട് സഞ്ചരിക്കാം ഇപ്പൊ വെള്ളത്തിന് സഞ്ചരിക്കൻ സ്ഥല ഇല്ലല്ലോ അപ്പം വെള്ളപ്പൊക്കും കാര്യങ്ങളൊക്കെ ര അതിൽ നിന്ന് നമുക്ക് പല പല അസുഖങ്ങൾ ഇണ്ടാവും ഉം അതാണ് പ്രശ്നം
അതെ
ഉം
ഈ വെള്ളപ്പൊക്കം വരുമ്പോഴേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ ആൾക്കാർ മുമ്പേ ഈ പ്രായമായവരെ കിടപ്പ് രോഗികളെ കൊണ്ടു പോകണ കാര്യം ഭയങ്കര കഷ്ട ണ്
ആ അതെ ഒരു ഉറപ്പ് ക്കേ ഉറങ്ങി നേരം വെളുത്തു എണീക്കുമ്പോ പെരക്കകത്ത് മുഴുവൻ വെള്ളം ആയിരിക്കും
അതെ
ഉം
അതാണ് പ്രശ്നം എന്റെ ദൈവമേ എങ്ങനെ ഓർത്താൻ പോലും പറ്റുന്നില്ല പിന്നെ നമ്മള് പണ്ടൊക്കെ ഓ കൊളം ഇപ്പഴല്ലേ കുഴൽക്കിണറും പൈപ്പ് വെളളം ഒക്കെ വന്നേ പണ്ടൊക്കെ നമ്മള് കൊളമൊക്കെ വെട്ടി വൃത്തിയാക്കി ആ കുളത്തിന്നുള്ള വെള്ളം എടുത്തിട്ടല്ലേ കുടിച്ചോ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കുളങ്ങളിലാണ് പോയി കുളിച്ചോണ്ട് കുളിക്കുന്നത് അലക്കുന്നത് ക്കെ ഒക്കെ കുളത്തിലായിരുന്നു തോടില് തോടുകളിലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ഇപ്പ എന്താ ഇപ്പ എല്ലാം കെട്ടി മറച്ച് തോടുകൾ നികന്നു വയലുകളില്ല പണ്ടൊക്കെ വയലുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോ മഴക്കാലത്തൊക്കെ മീൻ പിടിക്കാനും എക്കെ പോവൊക്കെ ചെയ്യായിരുന്നു
ഉം ഇപ്പ ചുരുക്കന്റെ ചെലടത്തെ ഉള്ളൂ വയലുകൾ ഇപ്പ വയലുകൾ എല്ലാം വേന്തണ നേരം നേപ്പ വീടൊക്കെ വെച്ച കൊണ്ടിരിക്കവാ നേരപ്പ
അതെ അതെ അതെ അതെ എന്തായാലും മഴക്കാലംന്ന് പറയുമ്പം പേടിയാണ് എന്നായാലും വരണവല്ലോ വെള്ളപ്പൊക്കം വരുവോ എന്താ ഉം ഉം എന്ന ശരി ഓക്കെ
ശരി എന്നാ ഓക്കെ
ഉം